ഓ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോളൂ എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം ചായക്കെ കുടിച്ചോ
ഓഹ് ചായക്കെ കുടിച്ചു
ഉം ഞാനും ഇപ്പ ചായ ടി ച്ച് നല്ലൊരു ചൂടുള്ള കാപ്പി കുടിച്ച് ഇങ്ങനെ ഇരിക്കയാണ്
എന്താ ചായക്ക് കടി
ചായക്ക് കടിയോ വിരുന്നുകരുണ്ടാര്ന്നു വൈന്നാരം അപ്പൊ ഓർക്ക് നെയ്പ്പത്തിൽ ചുട്ടതും ചിക്കൻ കറിയുണ്ടേയ്ന് അപ്പൊ അതിലൊന്ന് ഞാനു എടുത്ത് തിന്നു. വിരുന്നാർക്ക് മാത്രല്ലല്ലോ നമുക്കും വേണ്ടേ അപ്പൊ എടുത്തു ഒന്ന് കഴിച്ചു. അതെ നിങ്ങള് കഴി ച്ചാ
ഓ ഞാൻ കഴിച്ചു പാസ്തയൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു നോ നോഡഡ് ഫ്രൈസക്കെ ഇണ്ടാക്കി അപ്പൊ അതൊക്കെ കഴിച്ചു
ഓഹ് നിങ്ങൾ നിങ്ങളന്നെ ഇണ്ടാക്കിയാണൊ അല്ലേ വാങ്ങിയതാ
അല്ല അല്ല ഞാന് ഇണ്ടാക്കിയതല്ല എന്റെ സിസ്റ്റേഴ്സ് ഇണ്ടാക്കിയത
ആണാ നന്നായിട്ട് ഉണ്ടാക്കും തോന്നുംല്ലേ നിങ്ങള് അങ്ങനത്തെയൊക്കെ
ആഹ് അതെ അതെ അതെ
ആഹ് ഞാന് പിന്നെ ഇങ്ങനെ ടിവിയിലേ എന്റെ കല്യാണത്തിന്റെ ഫോട്ടോ കാണായിരുന്നു പെൻ ഡ്രൈവില് ഹ ഹ എനിക്ക് ചിരി വന്നിട്ട് ഞാൻ മക്കളോട് പറഞ്ഞു ഓഫ് ആക്ക് എനിക്ക് വെയ്യ അത് കാണാൻ ഈ ഔഡോറിൽ എടുത്ത ഫോട്ടോകളെ ഇപ്പൊ കാണുമ്പോ ചിരി വരുന്ന് അപ്പൊ നല്ല ഭംഗിയ ഹ്ഹ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ആറ് വർഷായി. ആറ് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോകള് കാണുമ്പോ അന്നത്തെന്റെ കോലോം ഹ്‌ഹ് അന്നത് നല്ല ഭംഗീല് എടുത്ത ഫോട്ടേര്ന്നു പക്ഷെ അത് ഇപ്പൊ കാണുമ്പോ നല്ല കോലായിട്ടാ തോന്ന്ന്ന് രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി
ഓ അപ്പൊ കൊറച്ച് വർഷം മുമ്പേയാണ് നമ്മളെ ഇപ്പൊ കാണുന്ന പിള്ളേരുടെ ഇടയിലുള്ള ഓരോ പരിപാടികളൊക്കെ പുറത്തിറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ ആ സമയത്ത്
അ അന്ന് ഞങ്ങള് തൂണും ചാരി നിക്ക അത്രയൊന്നും ഇല്ല അത്ര പുറകോട്ടൊന്നും പോയിട്ടില്ലല്ലോ അത്. വൃത്തി കുറവൊന്നില്ല. പക്ഷെ ക്യാമറാമാൻ എന്നെ മറന്നു പോയി. പെണ്ണ് പെണ്ണിനേം കൂടി കല്യാണ ഫോട്ടോയില് ഈ ചെക്കന്റെ ഫോട്ടോല് ഉൾപ്പെടുത്തണെന്ന് മനസ്സിലായി ഞാൻ കളിയാക്കൂ ഈ വയനാട്ട്ത്തെ എല്ലാ ആൾക്കാരും ഞങ്ങളെ ആൽബത്തില്ണ്ട്. പക്ഷെ ഞാനില്ല ആഹ് അയാളെന്നെ മറന്നോയി. പെണ്ണില്ലാത്ത കല്യാണ ആഹ് ഞ ആരെയെങ്കിലും കാണാണ്ടായാലോ എന്തെങ്കിലും ന്യൂസ് കൊടുക്കണെങ്കിൽ ഇവിടെ വന്നാൽ മതി കാരണം അത്രേ ആൾക്കാർ ഇവിടുത്തെ ആൽബത്തില്ണ്ട്. അവരെല്ലാരെകൂടെങ്ങ് ഇതായി നിങ്ങളല്ല്യാണത്തിന് ഫോട്ടോ ഒക്കെ ഉണ്ടായിനോ
ഓ അതെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുന്നതേ ഉള്ളൂ പക്ഷേ എന്റെ ഒരു ഇതില് എനിക്ക് തോന്നുന്നു ഫോട്ടോസൊക്കെ കാണുമ്പഴാണ് ആ ഏ ഇവരൊക്കെ കല്യാണത്തിന് വന്ന് വന്നിട്ടുണ്ടായിരുന്നോ ഇവരൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലേ എനിക്ക് എന്റെ ഒരു അറിവിൽ ഞാനെന്റെ കല്യാണത്തിന് വന്ന പകുതി പേരീം കണ്ടിട്ടില്ല. ഞാൻ അന്ന് ഏതോ ഒരു അന്ധകാരത്തിൽ എങ്ങാൻ ജീവിക്കായിരുന്നു തോന്നുന്ന്
സന്തോഷം കൊണ്ടാണോ അത് സ സങ്കടം കൊണ്ടാണോ അല്ലെങ്കില്
എനിക്ക് സന്തോഷം സന്തോഷം ഉണ്ടായിരുന്നില്ല സങ്കടം ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഒരു വേറെ ഏതോരു ഗ്രഹത്തില് ജീവി കായിരുന്നു തോന്നുന്നു അന്നത്തെ ദിവസം എനക്ക് ഒന്നും ഓർമ്മുണ്ടായിരുന്നില്ലടോ ഞാൻ മൊത്തം മറന്നു പോയി എന്നോട്ട് വന്ന് മി ആൾക്കാരെ പോലും എനിക്ക് ഓർമ്മയില്ല പിന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കല്യാ ണത്തിന് പെയ്ത പോലെ മഴ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തില് പോലും പെയ്തിട്ടില്ല അല്ലെങ്കിൽ പ്രളയം വരാന് കാരണം ഉണ്ടായ എത്ര മഴ എന്റെ കല്യാണത്തിന് പെയ്തിട്ടുണ്ട്
ജൂൺ ഈ ഈ ജൂൺ സമയത്തൊക്കെ ഇരുന്നിരിക്കില്ലേ ആ കല്യാണം ജൂണോ ജൂലൈയോ
നമ്മള് മഴയൊന്നും വരരുതന്ന് വിചാരിച്ചിട്ട് മെയ്യിലാണ് കല്യാണം വെച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു ജൂണിലും ജൂലൈയിലൊന്നും മഴ പെയ്തിട്ടില്ല ആ മഴയും കൂടെ എന്റെ കല്യാണത്തിന്റെ ദിവസം അങ്ങോട്ടും
ഇപ്പോ ഇപ്പൊ മെയിലൊന്ന് ഒര് ഒരു മഴ മഴല്ലാലോ ഒട്ടും മഴയില്ല ഇന്നലെ ഇങ്ങനെ മഴ ഇപ്പൊ പെയ്ത് തുടങ്ങിയ കഴിഞ്ഞ വർഷം ആ മെയിലൊക്കെ നല്ല മഴയായിരുന്നുല്ലേ
അതെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു മഴ എന്റെ എന്റെ എല്ലാ കുടുംബക്കാആരൊക്കെ പറയും ചെയ്യുവേ മഴാന്ന് കാണുമ്പോ എന്റെ കല്യാണം ഓർമ്മ വരുന്നുന്ന് കാരണം പന്തലൊക്കെ പാറി പോകുന്നു കീറി പോകുന്നു പന്തല് രണ്ട് പ്രാവശ്യം ഇടുന്നു ഏ നമുക്കിപ്പോ ഇങ്ങനെ നമ്മള് സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യല്ലോ അവിടെ വെച്ച് സോ ഒക്കെ നനഞ്ഞ് കുതിർന്ന് അതിന് വേറെ പൈസ അങ്ങനെ എല്ലാം കൂടി എനിക്ക് തോന്നുന്നു എന്റെ കല്യാണ ആയിന്നില്ല മഴേന്റെ കല്യാണ
ഹഹ പിന്നെ ഈ പണ്ട് ഉമ്മയെല്ലാം പറയ നീ തേങ്ങ ചേരക്കുമ്പോ തേങ്ങ തിന്നല്ലേ കല്യാണത്തിനും വളവി പേടിച്ചട്ട് ഞാൻ തിന്നലായിരുന്നു അതായിരിക്കും ഞാനപ്പോ കൊറ
അല്ല ഞാൻ ഞാനിങ്ങനെ തേങ്ങൊന്നും നിന്നിട്ടില്ല ഇനി വേറെന്തെങ്കിലും ചെയ്തിട്ടാണെന്ന റിയില്ല പിന്നെ ഞാനിങ്ങനെ ആശ്വസിക്കാ നല്ല ആൾക്കാര് ജീവിതത്തില് നല്ലതൊക്കെ നടക്കുമ്പോ മ ഴയക്കെ ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ കനിഞ്ഞ് അനുഗ്രഹിച്ചതാക്കെ അത് ഞാൻ അങ്ങനെ സമദാനി കാറ് അതെ പ്രകൃതി അനുഗ്രഹിച്ചതാണെന്നൊക്കെ
ഇപ്പത്തെ കല്യാണങ്ങളൊക്കെ ഞാൻ വിചാരിക്കും നല്ല ഔട്ട്ഡോർ ഫോട്ടോകളും സേവ് ദ ഡേറ്റ് തന്നെ അതൊക്കെ ഉണ്ടായിരുന്നോ കല്യാണത്തിന് അതൊക്കെ കാണുന്നു ആ അതൊ കന്ന് ഞങ്ങള ഇതാക്കുമ്പോ പിന്നെ ബ്രൈഡ് ടുബി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രൈഡ് ടുബി പിന്നെ ഏ ഈ മഞ്ഞ മെഹന്തി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പത്തെ കുട്ടികളുടെ കല്യാണമൊക്കെ സേവ് ദ ഡേറ്റ് റ്റ്ണ്ടാവും പിന്നെ രംഗോളി നയി റ്റ്ന്ന് പറഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് രാത്രി അന്ന് പിന്നെ ഫസ് നൈറ്റിന്റെ കുറെ പരിപാടികള് നല്ല സാരിയൊക്കെ ഉടിപ്പിച്ചിട്ട് അതൊക്കെ കാണുമ്പോൾ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണം അതെ കെട്ടിയ ആള തന്നെ മതി പക്ഷെ ഇപ്പൊ കല്യാ ണം കഴിച്ച മതി ന്ന് തോന്നും കാരണം ഇപ്പത്തെ നല്ല എല്ലാം നല്ല അടിപൊളി പരിപാടികളാണ് എല്ലാം കല്യാണ ത്തിന്റെ ഈ ഭാഗത്തൊക്കെ പിന്നെ ഈ മിഠായി കൊടുക്കലാണെങ്കിലും നല്ല ഉഷാറാണ് നല്ല കുറേ മിഠായികളും ഉം പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളുകൊണ്ട് ഞാൻ വിചാരിക്ക ഇപ്പം മതിയായിരുന്നുക്കെ ഞാനിപ്പ ഇടക്കിടയ്ക്ക് പറയുണ്ട് ഭർത്താവിനോട് നമുക്ക് ഇപ്പൊ കല്യാണം കഴിച്ചാൽ മതിയാണ് കൊറെ മാറ്റങ്ങള് കൊണ്ടുവരായിരുന്നു അന്ന്
ആ അതെ എന്റെ കല്യാണത്തിനാണെങ്കിൽ എനിക്കിങ്ങനെ ബ്രൈഡ് ടു ബി ഒന്നും നട തുന്ന എനിക്ക് ഇഷ്ടല്ലായിരുന്നു പക്ഷെ ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ മെഹന്തി ഇടുന്ന ഒരു പരിപാടി ണ്ടല്ലോ അത് മെഹന്ദീരാവ് ഇങ്ങനെ ഭയങ്കര അടിപൊളി ആക്കണം എന്നൊരി ഇതുണ്ടായിരുന്നു എനിക്ക് അത് മാത്രം ഞാൻ ചെയ്തു ണ്ട് വേറെ ഒന്നും എനിക്കില്ല കല്യാണം നടന്നില്ലെങ്കിലും കൊഴപ്പില്ല മൈലാഞ്ചിടണം എന്നായിരുന്ന് എനിക്കെ അപ്പൊ അത് ഇങ്ങനെ എന്താ പറയാ അങ്ങനെ
ആഹ് ഞാനും ഇതുലെ മൈലാഞ്ചിനക്ക് ഭയങ്കരിഷ്ടാ അന്നേരം ഞാന് കാലുമ്മലും കയ്യിലും മൈലാഞ്ചിട്ട് കറു ആ ഒരു മൈ ലാഞ്ചിമുല്ല എന്റെ പണ്ടേരു വീക്ക്നെസാ എന്നിട്ട് ഞാന് നറച്ചും എന്താ എന്താ ചെയ്തക്ക് കയ്യിലും കാലിലും മൈലാഞ്ചിയും മുല്ലയും അങ്ങനെ അന്ന് മുല്ല വെക്കുന്ന അപ്പൊരു ഔട്ട് ഓഫ് ഫാഷൻ പോലെ ആയി പോയി അപ്പൊ ഞാൻ എന്താക്കി തലേ ദിവസം എന്റെ മുല്ല ഞാൻ തലേല് പറ്റാവുന്ന അത്രേം കുത്തികേറ്റി മുല്ല പിറ്റേ ദിവസം റോസാപ്പു
പറയു
പിറ്റേ ദിവസം ഞാൻ റോസാപ്പുവെച്ചു തലേല് അന്ന് അങ്ങനെയാരുന്നൊ റോസ് ഒരു സൈഡ് ഫുള്ള് റോസ് വെച്ച് ഇപ്പൊ മുല്ല വെക്കാൻപറ്റി യില്ല ഇപ്പ അലോചിക്കുമ്പെനിക്ക് അതൊക്കെ ഒന്നൂടി നടക്കാൻ
ആഹ് സത്യായിട്ടും എനിക്ക് എനിക്കെന്നുച്ചാ എനിക്ക് മുല്ല പ്പു ഭയങ്കര ഇഷ്ടാണെ എനിക്ക് ചെറുപ്പത്തിലൊക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാനിങ്ങനെ ഉമ്മാടെ എന്റെ വീട്ടന്റെ മുറ്റത്തൊന്നും അങ്ങനെ മുല്ലയൊന്നുവില്ല എന്റെ വീട്ടില് വീട്ടിലൊന്നും മുല്ലയൊന്നുമില്ല പക്ഷേ അപ്പറേ വീട്ടിലൊക്കെ ഫുള്ള് മുല്ലായായിരുന്നു എന്നിട്ട് എനിക്കിങ്ങനെ മുല്ലാന്ന് പറഞ്ഞാ എനിക്കിങ്ങനെ പ്രാന്തായിരുന്നു അപ്പൊ എഹ് എന്താണ് കിട്ടുന്നു ഇല്ലല്ലോ നമ്മടെ വീട്ടിൽ ഇണ്ടാകുമ്പോഴാണല്ലോ നമ്മക്ക് വിലയില്ലാണ്ട് ക നമ്മളെ വീട്ടിലില്ലാത്തോണ്ട് എനിക്ക് ഭയങ്കര അതായിരുന്നു എന്നിട്ട് എന്താണ് എനി എനിക്കാണെങ്കില് പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സമയം ഒക്കെ ആയപ്പോഴേക്കും പിന്നെ അങ്ങനെ ആരും മുല്ല ഒന്നും വെക്കില്ല എന്താ എന്തോരു പേരുള്ള ഒരു പൂവുണ്ട് ഒരു വൈ
ആഹ് ആഹ് ഒരു കുഞ്ഞി കുഞ്ഞി ആഹ് ചെറിയ ചെറിയ ഈ ബൊക്കേലൊക്കെ വെക്കുന്ന ആഹ്
ആഹ് അതെ അത എനിക്കതു പോലും വെക്കാനിഷ് ട്ടില്ലാരുന്നെ പക്ഷെ ഞാനെന്തെയ്ത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എന്താണ് അങ്ങനെ അത് ഇത് വെക്കാന്നുള്ള ഇതിലൊക്കായിട്ട് വേറെ കൊറെ ഇങ്ങനെ അന്ന് അന്ന് കല്യാണുള്ള വേറെ കുറേ പേര് മേക്കപ്പിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന് അപ്പൊ അവര് ഇങ്ങനെ വെക്കുന്ന കണ്ടപ്പൊ ഞാൻ വിചാരിച്ച് എന്ന ഓക്കെ രണ്ട് മൂന്ന് കഷ്ണം എൻ്റെ തലേ കൂടിവെക്കാന്ന് വിചരിച്ചിട്ട് അങ്ങനെ അപ്പ മേടിച്ചിട്ട് അത് പക്ഷെ അതാരും കണ്ടിട്ടില്ല ഞാൻ പോലും കണ്ടിട്ടില്ല എന്റെ തലയിൽ അങ്ങനെ ഒരു സാധനം അത് ഒരു സൈഡിലിങ്ങനെ ഇണ്ടായിരുന്നൂന്നെല്ലാതെ പിന്നെ ഞാൻ തലേന്നു ഒന്നും വെച്ചിട്ടില്ല ഞാൻ മുല്ലപ്പൂവേ തൊട്ടിട്ടില്ല എന്റെകല്യാണത്തിന് പക്ഷെ എനിക്കൊരു ചാൻസിട്ടാണെങ്കിലിനി തല നിറച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ വട്ടത്തിലിങ്ങനെ വട വെച്ച് കെട്ടൂലേ എന്നിട്ടിങ്ങനെ ഫുള് ഇങ്ങനെ മുല്ലപ്പൂ ചുറ്റീട്ട് എന്തെങ്കില ഇനിപ്പോ രണ്ട- കല്യാണം കഴിക്കാന് വേണ്ടി പറ്റൂല എന്നാലും എന്നാലും അങ്ങനെയൊക്കെ വെക്കാര്ന്ന്
ആഹ് അപ്പൊപിന്നതേപോലെ ഇപ്പ കല്യാണത്തിനൊക്കെ എന്താ പറയാ ഈ മേക്കപ്പൊക്കെ പൊറത്തുന്ന് വന്നിട്ടാണല്ലോ ചെയ്യാ ഞാനൊക്കെ എന്റൊക്കെ കല്യാണത്തിന് എന്റെ ഏടത്തിമാരു എന്റെക്കെ കസിൻകൊക്കെകൂടീട്ട് മേക്കപ്പേയ ചെയ്തെ മുടികെട്ടൽ ഞങ്ങളെന്നെ പിന്നെ ആഭരണങ്ങള് - ഇടലും പിന്നെ ഡ്രസ്സ് മാറ്റലും അങ്ങോട്ടു ഓടല് ഇങ്ങോട്ട് ഇടല് അവര് രാവിലെ തൊടങ്ങി എന്നെ മാറ്റിക്കേണ്ടണ്ട് എടത്തിമാരും എല്ലാരുകൂടെ കണ്ണെഴ്ത്ത് ഒരാള് ലിപ്സ്റ്റികിടൽ വേറെ പക്ഷെ ഇപ്പതൊന്നുംഞമ്മള് നമ്മള് ടെൻഷൻ ആവണ്ടല്ലോ ഒക്കെ നമ്മള് അന്നൊക്കെ ആ പ്പൊ
ഒരു ടെ ഇത് ടെൻഷനും അടിക്കാനില്ല കാരണം ഒരു അയ്യായിരോ പതിനായിരൊ കൊട്ത്തഴിഞ്ഞാല് പൊർത്തുനൊരാളെ കിട്ടും ട്ടൂപ്പം അയ്യായിരോം പതിനായിരോന്നും ഇല്ല അതായിരുന്നു ഏറ്റും കൊറവ് പക്ഷെ പറയാം അവര് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചൊന്നും ഇല്ലാതെപ്പം ഇപ്പൊ മേക്കപ്പിനൊന്നും ആരെകിട്ടൂല പക്ഷെ എന്നിരുന്നാകൂടിട്ടും നമ്മക്കിപ്പയിനെ പറ്റിട്ടൊന്നും ടെൻഷൻ അടികണ്ട ചോർമയുണ്ടെ എന്റെ ഉപ്പാക്ക് ഒരു ഏട്ടനുണ്ട് അപ്പൊ ആൾടെ മക്കൾ മക്കളെക്കെ കല്യാത്തിന്ന്ന് പറഞ്ഞഴിഞ്ഞാല് മൂത്താൾടെ ഒക്കെ കല്യാണം ഞാൻ ഏഴാ- ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു ഏഴില് ആറിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ അപ്പഴാണെങ്കിൽ വീട്ടിനടുത്തുള്ള ഒരു ഇങ്ങനെ കുറച്ച് മേക്കപ്പിനെ പറ്റിട്ടൊക്കെ കുറച്ച് അറിയുന്നൊരു താത്ത ഇരുന്നേ വര എന്നിട്ട് താത്തയാണ് അവർക്കൊക്കെ മേക്കപ്പ് ചെയ്ത്ടുത്തിട്ടുണ്ടായത് പിന്നെ രണ്ടാമത്തെ ഇത്താത്തന്റെ കല്യാത്തിനെങ്ങനൊക്കെ തന്നെയായിരുന്ന്. പിന്ന മൂന്നാമത്തെ ഇതാണാന്റെ കല്യാണായ പ്പോഴത്തേക്ക് പിന്നേ കുറച്ചൊരു ബോധൊക്കെ വച്ചു തോന്നുന്നു എല്ലാർക്കും ഇപ്പൊക്കെ കുഞ്ഞം കുറച്ച് സെറ്റായി പിന്നെ എന്റെ കല്യാണായിരുന്നു എന്റെ കല്യാണം എന്തൊക്കെയ ഉണ്ടായി പിന്നെ എന്റെ കല്യാണംന്ന് പറഞ്ഞയ്ഞ്ഞാൽ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല കല്യാണം എന്നിട്ട് മെയ് മാസത്തില് മെയ് ഫസ്റ്റ് ആയിട്ടു കല്യാണം തീരുമാനിച്ചിട്ടില്ല ഞാനിങ്ങനെ ഡേറ്റ് അറിയാതെ ഇപ്പ നമുക്കിപ്പ ഡേറ്റ് പറയാതെ നമുക്കിപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റിനായാലും ക്യാമറ മേനോട് നമുക്ക് ഡേറ്റ് പറഞ്ഞു കൊടുക്കണ്ടേ ഈ ഡേറ്റിനാണ് അതുപോലും പറഞ്ഞൊട്ക്കാൻ പറ്റാതെ ഞാൻ കൊറേ ദിവസം ഇങ്ങനെ തിരിഞ്ഞായിരുന്നു അങ്ങന നല്ല നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും ക്യാമറമാനേ ഒന്നും എനിക്ക് കിട്ടയില്ല അവസാനം ന്താ പറയ പറയാ കിട്ടിയത് കിട്ടിയില്ല വേണ്ടത് കിട്ടിയില്ല കിട്ടിയതെചൊപ്പിച്ച്
ആഹ അങ്ങനെയെങ്കിലും ചെയ്തല്ലോ ഞങ്ങളൊക്കെ പ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ വിചാരിക്ക അന്ന് ഈ മേക്കപാർടിസ്റ്റ് സിനൊക്കെ വിളച്ച് മാറ്റിക്കണംന്ന് പറഞ്ഞാ പറയും എന്താ എന്തിന് വേണ്ടി് എത്ര പൈസ അവിടെ കൊണ്ട് കളയുന്നത് അങ്ങനെയൊന്നും വേണ്ട ഇങ്ങളല്ലെങ്കി തന്നെ മേക്കപ്പെയ്യുന്നല്ലേ അങ്ങനെ മാത്രം ചെയ്താൽ മതി പുറത്തുനിന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞാല് അന്ന് മര്യായ്ക്ക് ഈ സ്റ്റേജൊക്കെ കിട്ടാ മണ്ടീട്ട് ഞാൻ ഉപ്പാൻ്റട്ത്ത് അടിണ്ടാക്കീട്ടുണ്ട് അടി ഉണ്ടാക്കിട്ട് പറഞ്ഞ് എനക്ക് എന്തായാലൊരു സ്റ്റേജ് വേണം ക്യാമറ വേണം അതൊക്കെ നമ്മടെ ഒറ്റ വാശീലണ്ടാക്കിയത് പക്ഷേ ഇപ്പത്ത കുട്ട്യകൊക്കത് ത് സുഖാ കാരണം രക്ഷിതാക്കളെന്നെ അങ്ങോട്ട് പറയാണ് ഇന്നത് ചെയ്യാ ഇന്നത് ചെയ്യാന്നൊക്കെ അപ്പൊ അതൊക്കെ കാണുമ്പോ കൊതിയാവും
അതെ അതെ
ഉം അങ്ങനെയാണെങ്കില് ഓ
ഇൻക്ക് തോന്നുന്നു പണ്ടത്തെപേക്ഷിച്ച് ഇപ്പത്തെ കുട്ടികൾക്ക് ങ്ങനെരു നാണോ അങ്ങനെയൊന്നുമില്ല പണ്ടത്തെ ആൽബങ്ങളിലൊക്കെ കാണൂല്ലേ നമ്മള ഉമ്മമാര്തൊക്കെ ഭയങ്കര മടിയായിറ്റ് ഈ ഉപ്പമാരൊക്കെടുത്ത് വന്നിരിക്കും ഇപ്പൊ ഇപ്പൊ ഓടിപ്പോകുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെല്ലേ
എൻ്റെ എൻ്റെ മോള് പറയും കല്യാണം കഴിക്കണെങ്കിൽ മുട്ട് കുത്തി റോസാപ്പു കൊടുക്കണം അല്ലാതെ എല്ലാ കല്യാണ വീഡിയോലും അവള് കാണുന്നതാണ് യൂട്യൂബില് ഇതിലൊക്കെ മുട്ട് കുത്തി റോസപ്പടുക്കുന്നു ആ കറക്കുന്നു കൈ പിടിച്ച് കർക്കുന്നു അപ്പോ ഓള് പറയാണ് മുട്ട് കുത്തി റോസാപ്പൂ കൊടുക്കണ്ടേ കല്യാണം കഴിക്കണെങ്കില് അമല്, അതെന്തെ നീങ്ങനെ പറഞ്ഞെഡാ കൂട്തല് ഞാൻ കൻണ്ടിണ്ട് ഞാന് ഷോർട്സിലിങ്ങനെ കണ്ട് വീഡിയോ കണ്ടിക്ക്ന്ന് പറിയ ഓള് ആങ്ങനെയാണിപ്പോ, ഓ ഓ ആഹ്, എന്നാ ശരിയെന്നാ ഞാൻ വിളിക്ക്യന്നാ വെക്കട്ടെ, ഓക്കെ.